ക്കുന്നുണ്ടോ?
ഓ ണ്ട് ണ്ട് ണ്ട് ണ്ട്.
ഉണ്ടണ്ട്. മക്കളൊക്കെ സ്കൂളിൽന്ന് വരാറായാ? ആണാ. വൈകിട്ട് വന്നിട്ട് ട്യൂഷനൊക്കെ പോണോ ഇനി വന്നിട്ട്.
അല്ല ട്യൂഷൻ ആര്ക്കും ല്ലപ്പോ.
ആണോ ചെറിയ കുട്ടികളാണോ?
അല്ല. വൽത് മോന് പ്ലസ്ടുലാണ്. ഓന് ട്യൂഷ ന് പോവലില്ല.
അ, പ്ലസ് ടു. ആ പ്ലസ്ടുവിന് മം, മം, ആഹാ!. അക്കൗണ്ടൻസി ഏതെങ്കിലും ഒന്ന് പഠി ച്ചോളൂ. ചെയ്തോളൂ.
ഓ ചെയ്യും.
ആ പിന്നെ വേറെന്താണ് വിശേഷങ്ങള്.
പിന്നെ രണ്ടാമത്തോള് എട്ടാം ക്ലാസ്സിലാണ്, ഹൈസ്കൂളിലാണ്.
ഓ
മത്തോൾ നാലാം ക്ലാസ്സിലാണ്. മ്. ചെറുത് ഇവടെണ്ട് ന്റെർത്ത്. നാലാള്ണ്ട്. മ്.
നാലാള്ണ്ട്. ചെറിയാള് തീരെ കുഞ്ഞാണല്ലേ?
ആ, ഓനും മൂന്ന് വയസാണേഉ ള്ളൂ.
ഓ . അപ്പൊ ഫുൽ ടൈം റസ് . റ്റില്ലല്ലേ. എല്ലാരേം കാര്യങ്ങള് നോക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള്. സ്കൂളിൽ പറഞ്ഞയക്കണം. ആ. വീട്ടിൽ പിന്നെ വേറേ ആരാ ആ . ആ, സഹായത്തിനാണ് ആരേല്ലും ഉണ്ടോ?
ആ ഉമ്മണ്ട് ഇവടെ.
ആഹ്, എന്നിട്ട് പിന്നെ കൊഴപ്പല്ല.
ഹസ്ബന്റിന്റെ ഉമ്മണ്ട്.
ആഹ്, പിന്നെ സഹായിച്ച തരാ നമുക്കും അതന്ന അമ്മയുണ്ട്. ഹസ്ബൻഡന്റെ അമ്മേണ്ട്.
അ ആ.
ഉം, സഹായിച്ചൊക്കെ തരും. എല്ലാം നമുക്ക് അരിഞ്ഞ് മുറക്കിയൊക്കെ എല്ലാം തരും. കുഴപ്പൊന്നുല്ല. മ് അന്ന് നമ്മക്ക് സന്തോഷം ഇല്ല. ആ സമാധാന. അമ്മള് എവടേലും പോയാല്. . എല്ലാം വെച്ച് വെള മ്പി തേക്ക് വെച്ചേക്ക്വാ. ഭക്ഷൊന്നുംല്ല. പ്രായമള്ളതാ നല്ല കുഴപ്പല്ല -.. -
വട്ടൻ ചീസ്.
ഉം.
അ, അത്രൊക്കണ്ട്. ന്നാലും അങ്ങനെ തോന്നൂല്ല.
തോന്നത്തില്ല. ആ. ഇപ്പ അങ്ങനെയല്ലേ?
ഉം, പിന്നെ വാപ്പ ഇണ്ടായിനി. വാപ്പ മരിച്ചു പോയി.
ആഹ ഹാആ. ഹാ ആ.
ടൈമില് കോവി്
ആഓ, ആഹ് അങ്ങനെ കോവിഡ് വന്നാണോ മരിച്ചത്?
അല്ല, സാധാ ഇത് പൊട്ടാസ്യം ഷുഗർ അതൊക്കെ
ഒക്കെ കുറ ആ പൊട്ടാസിയം ഒക്കെ കുറയുന്നത് ഭയങ്കര ഡേയ്ഞ്ചറ. ആ പെട്ടെന്ന് ഓർമ്മ കുറവ്. വരും.
ആഹ. അങ്ങനെ അയ്ലണ്ട് മരിച്ചതാണ്.
ആഹ, അപ്പോ ഓട സമയത്തങ്ങ് . ആ ആ. അത് ഈ കോവിഡ് സമയത്ത് ഒരുപാട് ആൾക്കാർ കോട് വരാതെ തന്നെ ടെൻഷൻ കൊണ്ട് മരിച്ച്. കോട് വരോ മരിച്ചു പോവോഎന്ന് കേട്ട് കേ. കേട്ട് കേട്ടു തന്നെ ഒരുപാട് ആൾക്കാാര് മരിച്ചേ.
ആ അതെ ഇവടെ ന്റെ ഹസ്ബൻഡ് പറയും അങ്ങനെ. ഇമ്മാനോടെ അല്ലമ്മ. ബാപ്പാക്ക് അങ്ങനെ എന്തെും ടെൻഷൻ ണ്ടായിനോ അറില്ലല്ലെ? അപ്പൊ. എല്ലാർക്കും പനി ണ്ടായിനി ഇബടെ. പനിം വേദനിം കാര്യങ്ങളൊ ക്കെ ഉണ്ടായിനി. പക്ഷെ അതാണ്ന്ന് നമ്മുക്കറില്ലാ പിന്നെ നമ്മള് ടെസ്റ്റ് ചെയ്യാൻ നമ്മള് പോയിട്ടില്ല. ഈ ടെസ്റ്റ് കൂടായിട്ട് എല്ലാവർക്കും പേടി ഇങ്ങനെ.
ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാന്ന് റഞ്ഞാ അയിനേക്കാൻ പേടിയാ.
ആ അതാണ് അയ്‌ ലാറെപേടിയാ ടെൻഷൻ അടിച്ച് ക്കാണ്ടെ. അപ്പൊ എല്ലാർക്കും അന്ന് ഫു എല്ലാർക്കും പനിം തൊക്കെള്ള ടൈമാണല്ലോ. അപ്പ ഞാനിങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് പനിച്ച് പനിച്ച് ഹസ്ബൻഡിനായി മോനായി അങ്ങനെ. ആയി പിന്നെ ബാപ്പാക്ക് അങ്ങനെ പണിയില്ലേ നി ആ. ബാപ്പുന്റെ ആ വല്യമോനും പനി ഇല്ലേനി.
പിന്നെ അങ്ങനെ പേടിച്ചിട്ട് അന്ന ചിലപ്പോഴേ നിങ്ങൾക്കൊക്കെ പനി വന്നപ്പം വിചാരിച്ച ഇനി കോവിഡ് ആണോ എനിക്ക് ഇനി അങ്ങനെ വരു അങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആ മരിച്ചോണതാ
അതാ എന്റെ ഹസ്ബന്റ് ഇപ്പലും പറയി
ആഹ ആ അങ്ങനെ നമ്മളന്ന് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് നല്ല ചെറുപ്പക്കാര അയ ആൾക്കാരൊക്കെ കോവിഡ് വരുമെന്ന് കേ ട്ട്പേടി കൊണ്ട് മരിച്ചെന്ന് നമുക്ക് നമ്മുടെ എല്ലാവർക്കും വന്നായിരുന്നു -
ആ ഏ വന്നിനില്ലേ?
ആ വന്നാ പക്ഷ വലിയ ബദ്ധമുട്ടൊന്നും ഇായിരുന്നു എല്ലാവരും പറയുന്നതിന്റെടക്കുള്ള ബുദ്ധിമുട്ട് നമുക്കല്ലായിരുന്നു.
അ
്ങ്ങന പോയി ടെസ്റ്റ് ചെയ്തപ്പം ടെസ്റ്റ് ചെയ്തപ്പോം പോസിറ്റീവ് ആന്ന് പറഞ്ഞു പക്ഷെ ഈ പോസിറ്റീവന്ന്ഞ്ഞ അന്നിപ്പ എല്ലാർക്കും പേടി തുടങ്ങി നമ്മള് വിചാരിച്ചേ ആ കോവിഡ് നമ്മ നമ്മള് അങ്ങനെ പുറത്തൊന്നും അങ്ങനെ അധികം പോകാറൊന്നും ഇല്ലാ അതങ്ങനെ ആഹ് ഒരു മുൻകരുതലൂടൊക്കെ ജീവിച്ചത് അങ്ങനെ എങ്ങനെ വന്നന്ന റിയത്തില്ല അങ്ങനെ എല്ലാർക്കും പനി വന്ന് ഓരോത്തർക്കും പനി വന്ന് അങ്ങ് മാറി മാറി പോകുന്നു പിന്നെ എല്ലാർക്കും പ്പം പനിയായപ്പോ ഈ കോവിഡിന്റെ ഒരു സീസണല്ലേ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവന്നർഞ്ഞപ്പം എന്റെ മോനൊക്കന്ന് ചെറുതാ മോനൊക്കെ ഭയങ്കര ടെൻഷനായി അങ്ങ് ഇതായിപ്പോയി ഹാ ഒരു പനി ഒരു വയറിളൊക്ക ഒരു ദിവസം അത്രയും ഉള്ളായിരുന്നു ചൂട് ഒക്കെ വന്നിട്ട് മാങ്ങി മാറി പക്ഷെ മോക്ക് വന്നിട്ടങ് അവള് മോന് പനിയൊ ക്കെ ആയപ്പഴേ ഇവര് പോയി ഐസ്ക്രീം മേിടിച്ച് കഴിച്ചു ന്നട്ട് അവൻ പറഞ്ഞു അവന് വേണ്ടാന്ന് അപ്പൊ ആ ഐസ്ക്രീമും കൂടെടുത്തങ് മോള് കഴിച്ചു അ പെട്ടെന്ന് ങ്ങക്ക് അല്ല ഉള്ളില് പനി ഉണ്ടായിരുന്നു നമ്മളറിയുന്നില്ലല്ലേ പിന്നീ തണുപ്പൂടൊക്കെ ചെന്നപ്പോഴത്തേനങ് ചുമയും കഫവും ആയി കഫോ ഒക്കെ എങ്ങായിട്ട് ആഹ് ഭയങ്കര പെട്ടന്ന് ചുമയായി അവക്കുള്ള ഇത് കണ്ടപ്പോ നമുക്കൊരു വിഷമമായിരുന്നു അങ്ങ് ചുമച്ചിട്ട് രാത്രി ഉറക്കവേ ഇല്ല ചുമച്ച് നമുക്ക് ക്വാറന്റൈൻ ഒന്നുല്ലന്ന് പക്ഷെ എല്ലാവർക്കും ഉണ്ടല്ലോ ന്നട്ട് ഒരു റൂമിലൊന്നും ഇരിക്കണ്ട കാര്യല്ലല്ലോ വീട്ടിലുള്ള എല്ലാർക്കും ആയി നമ്മള് ഗേറ്റ് തുറക്കത്തില്ല വെളീലോട്ടും പോവത്തില്ല വിളീന്നാരും ഇങ്ങോട്ടും വരത്തില്ലായിരുന്നു
ആഹ് അതെ വിടൊക്കെ അങ്ങനെന്നേനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരൂല
പക്ഷെ അയൽക്കാരൊക്കെ നല്ല സഹകരണമായിരുന്നു സാധനങ്ങള് മേടിച്ച് ഗേറ്റിന്റെടുത്ത് കൊണ്ട് വെച്ചേക്കും ഫോൺ ചെയ്ത് പറയും നമ്മളിത് വേടിച്ചൊണ്ട് വെച്ചേക്കുന്നേന്ന് പറയും അങ്ങനെ അത്രയും അയൽ ബന്തൊക്കെ നല്ലതായിരുന്നു എല്ലാരും കൊണ്ടുവരും അന്ന് അപ്പൊ അന്ന് എല്ലാരുടെലും പൈസയൊന്നും കാണത്തില്ലല്ലോ എന്നിട്ട് ചെലേ ആൾക്കാര് പറയും പൈസയൊന്നും അവര് വേടിക്കാതെ ഇങ് മേടിച്ചോണ്ട് തരുമായിരുന്നു
ആ ആഹ് ആഹ്
ഞമ്മള് പറഞ്ഞു അക്കൗണ്ടിട്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേണ്ട കോവിഡ് ഒക്കെ കഴിയട്ടെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ആ പിന്നെ നമ്മള് നമ്മള് നമ്മള ഇത്രയും സഹായിച്ചവരെ നമ്മള് സഹായിക്കണ്ടേ പൈസ കൊടുപ്പോ അവർക്കൊരു വിഷ മം നമ്മള് പറഞ്ഞു നമ്മക്ക് കുഴപ്പൊന്നുല്ല സ്നേഹമൊക്കെ നമ്മളന്നേരാ അറിയുന്നത് ത്രയും നല്ല
ആ അതെ ഉം ഉം വടെ ഞങ്ങളെ നാത്തൂന്റെ മോനിതേപോലെ സാധനൊക്കെ വാങ്ങിയാണ്ട് ഇവിടെ നമ്മളെ സി റ്റൗട്ട് കൊണ്ടച്ച് പോവും ഓൽക്ക് പനീല്ല പക്ഷെ അമ്മക്ക് പനീള്ളോണ്ട് നമ്മള് ടെസ് റ്റ് ഞാംപോകാഞ്ഞിട്ട് ഇങ്ങള്ങ്ങട്ട് വരണ്ടാന്ന് പറഞ്ഞക്കിനോനോട്
ആ ആ സത്യാന്ന് ആ കരുതലാണ് സത്യം അന്ന ത്താ ഗവൺമെന്റൊക്കെ അത്രേയും കരുത ലോട് കൂടി നമ്മളെയൊക്കെ കൊണ്ട്‌ നടന്നില്ലേ അത് സത്യായിരുന്നു ഉപ്പ
തേപോലെ മറ്റേ ഇഞ്ചശൻ വെച്ചിട്ടില്ലാനാതൊന്നു പിന്നെ ലാസ്റ്റ് വെച്ച് പോയാട് ഇൻജെഷൻ വെച്ച് എല്ലാരു ആ ഇഞ്ചഷൻ വെച്ചിട്ട് കൊറേ ആൾക്ക് എന്തൊക്കോണ്ട്‌ ഒക്കെ പറണ
അങ്ങനെ നമ്മളും കേട്ടിട്ടുണ്ട് ഇനി ഉള്ളതാണോന്നറിയത്തില്ല അങ്ങനെ ഇഞ്ചെഷൻ വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കതിനെ എനിക്ക് അറിയത്തില്ല പക്ഷെ അന്ന്ട്ട് അന്ന് പിന്നെന്താണ് ഉം ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് കഴിക്ക ക്കണമെന്നല്ല എപ്പഴും പറയാരുന്നല്ലോ നെല്ലിക്ക കഴിക്കണം വിറ്റാമിൻ സി ഉള്ളതൊക്ക ക്കെ കഴിക്കണന്നൊക്കെ പറയാരുന്നു
ഉം ഉം അതേപോലെന്നെ ഞങ്ങളിവിടെ പഞ്ചായത്തില് രണ്ട് പഞ്ചായത്ത്ത്തെ ഒക്കെ മറ്റെ ശിഗല്ലാണ്ട്
ആഹാ ഹാ
ഉം ചെറിയ കുട്ടിയക്കാ ഒന്നിന് ഏഴ് വയ ഒന്നിന് പത്തിന് മേ പത്ത് വയസായത്
ഓ അത് ഷിഗല്ല വൈറസ് എന്ത് അത് ഭയങ്കര ചൂടും വയറിളൊക്കൊങ്ങൊണ്ട് അങ്ങനല്ലേ
ആ അതെതെ വയറിളക്കൊണ്ട് ക
ആ ഭയങ്കരവായിട്ട് വയറിളകുന്ന് പറയും
അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂളൊക്കെ പോമ്പളേ
അതുവല്ല കുട്ടികളങ്ങ് ത അമ്മളായാലുവേ പിന്നെ ആരോഗ്യൊള്ളൊരു വ്യക്തി ത്തിയാലും ഒരുപാട് നേരം വയറെളകി കഴിഞ്ഞ നമുക്ക് പിന്നെ എഴുന്നേറ്റിക്കാൻ പറ്റത്തില്ലല്ലേ ഭയങ്കര ക്ഷീണം വരത്തില്ലേ പിന്നെ കുഞ്ഞുങ്ങളാമ്പോ
അന്നരം പിന്നെവര് വെള്ളം പോലും കുടിക്കത്തില്ല വയറിളകുന്നെന്ന് പറഞ്ഞ് വെള്ളം പോലും കുടിക്കത്തില്ല അന്ന് പിന്നെത്രേം ക്ഷീണം കൂടും പ്പൊരുപാട് ഇങ്ങനെ കേക്കുന്ന് ഇപ്പ ഈ പനിയാമ്പോ ഡെയിലി മഴ സീസണാമ്പം പല സൈസ് പനികളല്ലേ
ഉം ഇവിടെക്കെ പനിപ്പോ വന്നു പോയി എനക്കൊക്കെ പനിന്നെ
ആ പ പനി വന്നിട്ട് പോയി ആ എന്നിട്ട് നിങ്ങടെ കാര്യം ഓക്കെയായി ഇനി നമ്മൾക്ക് ക്കൊന്നും പനി വന്നില്ല ഇനി എപ്പഴാ വരുന്നേന്ന് അറിയത്തില്ല ഉം മഴയാവുമ്പോഴേ എന്തായാലും വെരും ആ മഴ സമയത്ത്
വരും മഴയാമ്പോ വരു
ആ മഴയാമ്പം ആർക്കേലും ഒരാള് കൊണ്ട് വരും അത് വീട്ടിലൊള്ള എല്ലാർക്കും ആവും ഉം അതാണ് അയിന്റെയൊരു കൊഴപ്പം അമ്മള് വീട്ടിലൊരാള് ക്ക് പനിവന്ന നമ്മളെന്തായാലും അവരെ നോക്കാതിരിക്കത്തില്ലല്ലോ അത്രേം ശ്രദ്ധ കൊടുക്കും എന്റെ മോളൊക്കെ വല്യ മോളായി എന്നാലും പനി വന്ന നമ്മളടുത്ത് ഞാ അടുത്ത് പോയി കെടക്കണം ന്ന്ട്ട് അവര് രണ്ട് ദെവസം സം കഴിയുമ്പോ അങ്ങ് കുളായിട്ട് അങ്ങ് പോവും പിന്നെ നമ്മക്ക് പനി അവർക്കങ് കെടന്നാ മതിയല്ലേ നമ്മക്ക് അങ്ങനങ്ങ് കെടക്കാൻ പറ്റുവോ പനി വന്നാ അമ്മ വാ അമ്മ വാ അമ്മ എന്റെ അടുത്ത് കെട എന്നും പറഞ്ഞ് നമ്മളെ വിളിച്ചോണ്ട് പോയി നമ്മള് പിന്നെ അവരെക്കെ പറച്ചിലൊക്കെ കേക്കുമ്പ വല്യ മോളാന്ന് എന്നിട്ട് അവര് രണ്ട് ദിവസം കഴിഞ്ഞ് അവർക്ക് വേണെ കെടക്കാലോ നമുക്കങ്ങനെ ഒന്ന് കെടന്ന് കഴിഞ്ഞാ അമ്മടെ കാര്യങ്ങളെല്ലാം നമ്മളെ വീ വീടിന്റെ അവസ്ഥയെ പിന്നെ നിന്ന്
പിന്നെ നമ്മളന്നെ എടുക്കും വേണ്ടേ നമ്മുക്ക് നമ്മള തന്നെ എടുക്കണല്ലോ നമ്മള്
ആ രണ്ട് ദിവസം നമ്മളൊന്ന് കിടന്നു പോയി മൂന്നിന്റെ അന്ന് എഴുന്നേക്കുമ്പോ അതിനേ തക്കായും ജോലി അതെല്ലാം ഇങ്ങനെ പെന്റിംഗ് കിടക്കും നമ്മുടെ ജോലികള് അതിത്രെം നമ്മളന്നെ ചെയ്യണം അങ്ങനെയാണ് നമ്മുടെക്കെ അവസ്ഥ
തിരുമ്പാള്ളപ്പ മിഷീനിട്ടാ തിരുമ്പും പറഞ്ഞിട്ട് കാര്യല്ല ബാ
ആ ബാക്കിയൊക്കെ ചെയ്യണ്ടേ അത് മാത്രമേ ഉള്ളൂ ഒഴിവുള്ളത് ബാക്കി എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ക്ലീനിങ് ആയാലും
അതെ
ഹം മഴയൊക്കെ ആയാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അയ്യ മൊത്തം അങ്ങ് പോച്ച കിറിട്ട് ജോലി തന്നെങ്ങ് എപ്പോഴും പറമ്പ് നിറയെ
മഴ വരണം ഇവിടെ നല്ല മഴ വരുന്നുണ്ട് സ്കൂള് വിട്ട് കൊണ്ടുവരല് എങ്ങനാന്ന് അറിയില്ല ഉം ഉം
കൊട ഉണ്ടായാലും നനയും ഇപ്പോഴത്തെ മഴ ഇന്നലെയൊക്കെ നല്ല കാറ്റും കൂടാരുന്നു
ആ അതെ നല്ല കാറ്റും മഴയും
ആഹ അതെ മീൻ പിടിക്കാനൊന്നും കടലിൽ പോരന്നും പറഞ്ഞില്ലേ ഉ നമുക്ക് ഇന്നലെ കിട്ടിയായിരുന്നു നെത്തോലി വേടി
ഏഹ് ഏഹ്
നല്ല ട്രോളിങ് ആയാലും നല്ല മീനപ്പോ കൊണ്ടുവരുന്നത് നമുക്കൊക്കെ മീൻ കിട്ടുന്ന ഏരിയണ് ആഹ നന്നാക്കാനുണ്ട് അത് സത്യാണ് ഉ ഓ ശരി ശരി ഓക്കെ ഓക്കെ